ഓഹ് കേക്ക്ന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പർഞ്ഞോ
ഹലോ
കേക്ക്ന്ന്ണ്ട്.
ഹലോ കേക്ക്ണ്ടോ?
കേക്ക്ന്ന്ണ്ട് പർഞ്ഞോ
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ആഹ് നല്ല വിശേഷം അവിടെയോ
ഇബടെന്താ കൊഴപ്പുല്ല അങ്ങ
ആഹ് വോയിസ് ബ്രേക്ക് ആയി പോകുന്നുണ്ട്
ഹലോ
ആഹ് തോന്നുന്നു
ഫ് ഫുടൊക്കെ കൈച്ചോ
ആഹ് ഫുടോക്കെ കഴിച്ചു
ആണ് ല്ലേ ഓക്കേ എന്താണ്ന്നിട്ട് വിശേഷങ്ങളൊക്കെ എന്താണ് ഇവര്
എന്ത് വിശേഷാണ് സ്കൂള് പൂട്ടിയെക്കല്ലെ ഇനി പ്പോ തുറക്കഴിഞ്ഞപ്പോ ഒരാഴ്ചയും കൂടിയെല്ലേള്ളൂ അപ്പ അതിന്റെ ഒക്കെ ഓരോ കാര്യങ്ങള് ആയിട്ട് ങ്ങനെ നട ക്കായിരുന്നു ഇനിയിപ്പോ മഴിം കാര്യങ്ങളൊക്കെ ആയില്ലേ
ആണല്ലേ ഇതൊക്കെ വെടിചോ സാധനങ്ങളൊക്കെ വേടിച്ചുച്ചിന്
ആഹ് സാധനങ്ങളക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്
പർച്ചേയ്സെയ്തോ
ആഹ് പർച്ചേസെയ്തു
ആഹ് ആഹ് ഇനിയിപ്പ എന്തൊക്കെ യ
ഇനിഇപ്പൊ സ്കൂള് തോർന്നു മഴയായി അത് കയ്ഞ്ഞ് പിന്നെ ഓണ പരിപാടികളായി ഓണപരിപാടികളായി
ആഹ് അതെ അതെ ഇനിപ്പോ ഓണത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാ
ഓണംന്ന് പറയുമ്പോ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് പൂക്കളല്ലേ കേര മലയാളികളെ ഓണം ന്ന് പറയുമ്പം ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന പൂക്കളമായിരിക്കും അത് കയിഞ്ഞു ഓണ സദ്യ നമ്മളൊക്കെ ചെറുപ്പ കാലത്തില് എന്തൊക്കെപാരിപളി പരിപാടികായി
അതെ ഞനൊക്കെ പുറത്തുന്ന് പൂക്കളൊക്കെ വേടിച്ചിട്ട് ഇപ്പഴെ പുറത്തുന്ന് പൂവോക്കെ മേടിച്ചിട്ടായിട ആദ്യക്കെ പറഞ്ഞാ നമ്മള ങ്ങനെ എല്ലാവിടെ ങ്ങനെ തെരഞ് രഞ് നടക്കൂല്ലേ പൂക്കൾക്ക്
അതെ
ഉം
ഉള്ള കാടും കേറി പൂക്കളും പറിച്ച്
അതെ ഇപ്പ എല്ലാരും പൈസ കൊടുത് വാങ്ങ ആഹ് അത് ശെരിയാണ് ട്ടോ സ്കൂളിലൊക്കെ പോ ഫംഗ്ഷൻ ഉണ്ടാകാറില്ലേ പൂക്കള മത്സരം
ഓഹ് അതായിരുന്നു രസം
അയ്ന് കിട്ടിട്ടുണ്ടോ പ്രൈസ് കിട്ടിട്ടുണ്ടോ
ഓഹ് കിട്ടിയിട്ടുണ്ട്
ആഹ് ആഹ് എല്ലാ വർഷവും ഉണ്ടാവൂല്ലേ
ആഹ് മുന്നേ നമ്മള് തീരുമാനിച്ചു വെക്കല്ലോ ഇത്ര ആൾക്കാര് വരയ്ക്കാനിരിക്കും ഇത്ര ആൾക്കാര് പൂവ് നന്നാക്കും ഇത്ര ആൾക്കാരായിക്കും ഓണം പൂവിടുന്നത്
അതെ പക്ഷെ ഞാൻ ഞങ്ങളടേൽ വന്നിട്ട് അപ്പ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ചെയ്യും അല്ലാതെ മുൻകൂട്ടി തീരുമാനന്നുല്ലട്ടോ.
ഇല്ല ല്ലേ.
ഉം ഉം
ഞാൻ മുന്നേയല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അല്ലങ്കില് നമുക്കൊരു ഐഡിയ കിട്ടൂലല്ലോ. അപ്പ വരയ്ക്കാൻ അറിയുന്ന രണ്ടാൾക്കാര് വരച്ച് വെക്കും അപ്പത്തേക്കും. നന്നാക്കി അരിയാൻ കൊറച്ച് ആൾക്കാര് അവിടെ ഉണ്ടാവും.
ഉം ഉം ഇതോ എന്താ പരിപാടി ഉണ്ടാവാറുണ്ടോ നാട്ടില്? ഓണ പരിപാടി
ഓഹ് നമ്മളെ നാട്ടിലെ ക്ലബ്ബുകള് തമ്മിലൊക്കെ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വടംവലിയൊക്കെ ക്കെ മെയിൻ ആയിട്ട് നമ്മള് നടത്തുന്നത് നാട്ടിലെ നമ്മളെ ഉത്സവമാണല്ലോ.
അയിലിയാൾ പങ്കെടുക്കാറുണ്ടോ?
നമ്മള് ഫാമിലി ആയിട്ട് നമ്മള് ഒത്തുകൂടാറുണ്ട്ട്ടോ ഓണത്തിന്. അപ്പൊ നമ്മളിങ്ങനെ ഫാമിലി കസിൻസ് എല്ലാരും കൂടിയിട്ട് എല്ലാരും ഒരുമിച്ച് ഫുഡും സദ്യേം കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ന്താ ഇപ്പം നമ്മള് വടംവലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലേഡീസ് മൊത്തം ഒരു ടീമ്. ജെൻസ് മൊത്തം ഒരു ടീമൊക്കെ ആയിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കസാരകളി സുന്ദരിക്ക് പൊട്ടുകുത്തല് ഇതൊക്കെല്ലേ നമ്മള് ഓർമ്മകൾ ഓണം എന്ന് പറ മ്പ
അതെ അതെ ഞങ്ങള് ഇവിടെ നമ്മുടെ നാട്ടാര് മൊത്തത്തിലൊരു കമ്മിറ്റി ആയിട്ട് അങ്ങ നത്തെ പരിപാടിയാ നമ്മടെവിടെ ഇണ്ടാവ.
ആണ്ല്ലേ
ഉം ഉം പക്ഷെ എന്താന്ന് വെച്ചാല് ആ ഓണത്തിന്റെ ആ പരിപാടി ദിവസം തന്നെയായിയിരിക്കും മഴ നല്ലോണം പെയ്യുന്നത്.
അതെ അതെ ങ്ങനെ പറയാ അത്തം കറ്ത്താൽ ഓണം വെളുക്കും എന്നായിരിക്കും പറയാ.
ആഹ് ആഹ് അന്നത്തെ ദിവസം മഴ പെയ്ത മൊത്തം പരിപാടി കൊളോവും.
അതെ
ഉം എങ്ങനെ സദ്യക്ക് എല്ലാ
ക്ഷെ അതൊരസാണ് മഴയത്ത് നനഞ് പോക്കും. ആഹ് നമ്മളെ എല്ലാ ഐറ്റംസും ആയി. ഐറ്റംസും ഇണ്ടാക്കും അതായത് ഒരു പത്ത് പതിനഞ്ച് കൂട്ടം കറികളും ന്തായാലും ഉണ്ടാവും പായസം അടക്കം. പക്ഷെ അന്നത്തെ ദിവസം. ഫുഡ് കഴിക്കില്ലാട്ടോ. പായസൊക്കെ കഴിച്ച് വയർ നിറച്ച് ഉച്ചിക്ക് ഫുഡ് കഴിക്കാനാവു ല്ല. കറികള് സാമ്പാറ് അവിയല്, പച്ചടി തന്നെ പച്ച പാ പാവക്കപ്പച്ചടി ഇണ്ടാവും. ബീറ്റ്റൂട്ട് പച്ചടി പായസം രണ്ട് കൂട്ടം ഒണ്ടാവും തോരൻ അച്ചാറ്, കൂട്ടുകറി
പാവക്ക ഇഷ്ട
ആഹ് പാവക്ക ഇഷ്ടാണ്.
അതെ അതെ. പക്ഷെ അത് ക കഴി കയ് കയ്പ്പുണ്ടാവൂല്ലോ
കൈപ്പ് നല്ലോണം കഴുകി പിഴിഞ്ഞു കളയണം.
ആഹ് ആഹ് പക്ഷെ അത് നല്ലോണ്ണം മരന്നടിച്ചിട്ട് വരുന്ന ഒരിതാണല്ലേ പാവയ്ക്ക
പാവയ്ക്കെന്ത് ചെയ്യാന്നാ ഞങ്ങളത് വെച്ചിട്ടണ്ടെങ്കില് ഞങ്ങളിപ്പോ ഇവിടെ ഈ സമം ആവുമ്പോ നമ്മളെല്ലാ പച്ചക്ക ക്കറി നടും. അപ്പ അങ്ങനെ ഇപ്പ പാവക്കൊക്കെ നട്ട്ട്ട് ഇണ്ട് അപ്പ അങ്ങനെ കൊറച്ച് കൈപ്പ് ഇല്ലാത്ത പാവക്ക കിട്ടിട്ട് ഇണ്ട് അപ്പ അതിന്റെ വി ത്ത് ഇട്ത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ആണ് നമ്മൾ എല്ലാ വർഷും ചെയ്യാറ്
ഉം അപ്പ നിങ്ങൾ ഫ്രഷയിട്ടാണ് പച്ചക്കറി കഴിക്കുന്നെലെ ഓണത്തിന് അതെന്നെയാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് അത് അല്ലെ നല്ലത് ഉം എന്താണ് ഇന്നെട്ട് ഡ്രസ്സൊക്കെ ഇഞ്ഞ് ഇപ്പം എപ്പഴാണ് ഓണത്തിന്റെ
ഓണത്തിന് ആ സമയം ആവുമ്പഴ്ത്തേക്കും ഓണത്തിന് നമുക്ക് മൈൻ ഡ്രെസ് എന്ന് പറിയുമ്പോ നമുക്ക് സെറ്റും മുണ്ടും സെ റ്റ് സാരി അതൊക്കെ അല്ലെ ഓർമ്മ വെരാ മെയിനായിട്ട് അത് എല്ലാം ഫുഡും ഭക്ഷണം ഒ ക്കാ ഒര്ക്കി വെച്ചയിന് ശേഷം കുളിം കഴിഞ്ഞ് സെറ്റ് സാരി ഒക്കെ ഉട്ത്ത് അമ്പലത്തിൽ പോവാ അതൊക്കെയാണ് നമ്മളെ അന്നത്തെ
മൂന്ന് ദിവ്സം പരിപാടിയില്ലെ ഓണത്തിന്
ആഹ് ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്ന് മൂന്നുസം വരോല്ലോ മെയിൻ തിരുവോണം ത്തിനായിരിക്കും അന്ന് പരിപടി ഇണ്ടാവാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും റ്റേ ദിവ്സം കസിൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വര്ത്തോക്കെ ആകുമ്പോ ഒര് ആഘോഷം തന്നെയാ
ആഹ് മൂന്ന് ദീസം ഒള്ളു പരിപാടിയെന്നെ ലെ
അതെ അതെ നമ്മൾ മൂ മൂന്നും അല്ല ശരിക്കും പർണാ അത്തം മുതെൽ പത്ത് ദിവ്സം പത്ത് ദിവ്സം ആണല്ലോ നമ്മൾ പൂവ് ഇട്ന്നെത്
ആഹ് അത്ത അതെ അത്തം തൊട്ട്ട്ട് പൂവ് സ്റ്റാർട്ട് ചെയ്യും ലെ
പൂവ് ഇടും പത്ത് ദുവ്സം
ആഹ് ആഹ് ഈ സ്റ്റാർട്ടിംങ് ഒക്കെ ചെറിയ പൂക്കളും അല്ലെ അതോ വെല്തായിട്ട് എന്നെ ഇടോ?
ഇല്ല ചെറുതായിട്ട് തന്നെ നമ്മൾ പൂവിന് അനുസെരിച്ച് കേട്ടോ പൂവൊക്കെ നമുക്ക് അത്യാവ്ശ്യം ഇണ്ട്ന്ന് ഇണ്ടെങ്കിൽ ശരിക്ക്നും അന്നൊക്കെ ഒരു പൂവ് വെച്ചാ മതിന്നാ പറയാ ഒര് വട്ടം അത്തത്തിന്റെ അന്ന് ഒര് വ ട്ടം ഒന്നാം ഓണം ഒര് വട്ടം രണ്ടാം ഓണം രണ്ട് വട്ടം മൂന്നാം ഓണം മൂന്ന് വട്ടം ട്ടം അങ്ങനെയൊക്കെയാണ് പഴയ ആൾക്കാര് പഴമക്കാര് ഇങ്ങനെ പറിം പറയാറ് പത്ത് ദിവ്സം ആകുമ്പോഴ്ത്തെ പത്ത് വട്ടം എന്നൊക്കെ പറയും പത്തും പല കളറിലൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പൊന്നും കളർന്ന് വെച്ചാ എല്ലാം മേടിക്കിന്നെ അല്ലെ മേ മേടിക്കെന്ന് വെച്ചാ പൈസ അത്ര പൈസയല്ലെ ഇപ്പോ
പൂക്കെൾക്ക് നല്ല വെല ഇണ്ട്
ഇത് ഇതാ ഓണത്തിന്റെ തലേന്നാകുമ്പഴ്ത്തേക്ക് നല്ല വെലെണ്ട് എല്ലാരും മേടിക്കും മേടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ
ആഹ് അതെ അതെ അത് ശരിയാണ് ഇപ്പ ആരും അങ്ങനെ പൊറ്ത്തു പോയി അങ്ങനെ പറിക്കലൊന്നും ഇല്ലാ തോന്നുന്നു ലെ
ഇല്ല പിള്ളേർക്കൊന്നും കാട് കേറാൻ വയ്യ എല്ലാരും പൈസ മേ ഇട്ക്കാ പോവാ പോയി മേടിക്കാ
ഒരു ചന്തവും ഇല്ലാ നമ്മളൊക്കെ അധ്വാനം കിട്ടെണം ലെ
അതെ അതെ ഒരു മഞ്ഞപ്പൂവ് അറിയോ നിങ്ങളെ നാട്ടില് ഇണ്ടോ വയലി കൂടി ഇണ്ടാവുന്നെ നെറയെ കാട് പോലെ ആവുന്നെ
സൂര്യഗാന്ധി പോൽത്തെയോ
എഹ് ചെറിയ പൂവ്
ആഹ് സൂര്യകാന്തിന്റെ ചെറ്ത്
ആഹ് വള്ളി വള്ളിയായിട്ട് ഇങ്ങനെ നെറയെ പടർന്ന് ഇണ്ടാവുന്നെത്
ആഹ് ആഹ് ആഹ് നാട്ട്ൽ ഇണ്ടാവാ പാടത്തൊക്കെ കാണാർ ഇണ്ട് ഉ
അതെ അത് പറിച്ചെടുക്കാൻ നമുക്ക് എൾപ്പാ പക്ഷെ അത് കൊറേ ആവണംന്ന് ഇണ്ടെങ്കിൽ ഒരു പിടി കിട്ടണങ്കിൽ ആ എതൾ കൊഴിച്ചിട്ടേ ഇടുമ്പോ ഇര്ന്ന് പണിയാണ്
മെയിന് ജമ മൻ ന്തി ആണൽ
എങ്ങനെ?
ല്ലോ അതില് വരുന്നത്
ഹലോ
ജമ മന്തി കേട്ടിട്ടുണ്ടോ? ആ കേക്ക് മന്തിപ്പൂ കേട്ടിട്ടില്ലേ?
ആ ഇണ്ട് ണ്ട്
ജ ജമന്തിപൂവ്
ആണ്ലെ.
അതിന്റെ മണം നല്ല അട്രാക്ഷനാണ്.
അത നല്ല മണാണ്.
ഉം
ജമന്തി, വെന്തി, തുമ്പ, കൊങ്ങ്ണി. പിന്നെ കൊറേ എലകളൊക്കെ ഉണ്ടല്ലോ എലകളൊക്കെ നമ്മള് ഒത്തിരി ഇങ്ങനെ അരിഞ്ഞ് കൂട്ടും പച്ച ഇലേ ചോന്നഇലേ ക്കായായിട്ട്
ഈ മത്സരത്തില്, മത്സരത്തില് ഞങ്ങള് ഉപയോഗിക്കും വാഴയില
അ
മത്സരത്തില് എലകൾ ഉപയോഗിച്ചാലത് താവൂലേ?
അത് മത്സരത്തില് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പച്ച എലകള് മാത്രല്ല ഒരു ഇത്ര പേർസെന്റേജ്ന്നുള്ള ഒരു കണക്ക്ണ്ട്
പച്ചക്കളറ് ഇത്ര പെർസെന്റേജ് അങ്ങനെയുണ്ട് എലകൾക്ക്. നമ്മള് വീട്ടിലൊന്നും ഇടുമ്പൊ അങ്ങനെ നോക്കൊന്നുല്ലല്ലോ. വീട്ടിലൊക്കെ ഇടുമ്പൊ നമ്മള് ഏ നമ്മള ഇഷ്ടത്തിന് ചെയ്യല്ലേ ചെയ്യാ
ആഹാ അത് ശെരിയാ ഉം ഉം
ശരിക്കും പറഞ്ഞാ ഈ ഓണംന്ന്, ആ രാവിലത്തെ ഫുഡോക്കെ കഴിഞ്ഞു.
ഉം ആ പറഞ്ഞോളു.
ഇതിക്ക് ഓണന്ന് പറഞ്ഞിട്ടണ്ടെങ്കി നമ്മള് മാവേലി രാജാവിനെ വരവേൽക്കുന്ന ഒരു ഉത്സവാണ് കേരള ത്തിലെ എല്ലാ മലയാളികൾക്കും അതായത് ഹിന്ദുവെന്നും മുസ്ലി സ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ ജാതിമത ഭേദമന്യേ. ഇല്ലാതെ നമ്മള് ഏ ആഘോഷിക്കുന്ന ഒരു ഉത്സവാണ് അത് പുറമെ മലയാളികേള് ഇപ്പൊ എവിടെയുണ്ടോ? ഇപ്പൊ കേരളത്തില് മാത്രല്ല ഓണാഘോഷിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രി പോന്നുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോന്നുണ്ട്. ഇല്ലെ മലയാളികള് എവിടെയുണ്ടോ അവിടെ ഓണോ ഒണ്ടാവും.
അതെ അതെ അത് ശെരിയാണ്. അതെ അതെ.
ശെരിക്കു ഈ ഓണംന്ന് പറയുന്നുണ്ടല്ലോ നമ്മളെ ഈ വെളവെടുപ്പിന്റെ ഉത്സവാണ് അതായത്. നമ്മളീ ഓണ സമയത്തായിരിക്കും ഈ നട്ട സാധനങ്ങളൊക്കെ വെളവെടുക്കുന്നത് അതാണ് മെയിനായിട്ട് ചിങ്ങ ത്തില് വെളവെടുപ്പിന്റെ ഉത്സവായിട്ടാണ് ഈ ഓണത്തിന് ഇതാകുന്നത് അതിന്റെ അതിന്റെ ഭാഗായിട്ട്. വരവേൽക്കുന്നെയാണ് നമ്മളീ മഹാബലീനെ അയിന്റെ ഓർമ്മയ്ക്ക് വെളവെടുപ്പിന്റെ ഓർമ്മക്ക് അതെ അതെ.
ആ, അതെ നമുക്ക് ആ സമയങ്ങളിൽ ഒന്നിനും ദാരിദ്ര്യം ണ്ടാവൂല.
അതഅതെ.
ഉം, അതേപോലെ ഈ വിഷു സമയത്ത് കൊന്നപ്പൂവിന് ദാരിദ്ര്യം ഉണ്ടാവൂലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ?. ആ സമയത്തായിരിക്കും കൊന്ന പൂക്കുന്നത്.
അതെ
ഉം വെള്ളരി അതൊക്കെ അതിന്റെ സീസണ.
അതെ
ഉം ഏതാ ഇന്നട്ട് കൂടുതലായിട്ട് ഇയാൾക്ക്ഏതാ തോന്നീക്ക്ണ്. എല്ലാം ഇപ്പൊ ഓണണെങ്കിലും. വിഷുവാണെങ്കിലും ക്രിസ്മസ്. എല്ലാം നമ്മടെ മലയാളീസ് ആഘോഷിക് ക്കുന്നുണ്ടോ അത് പ്രത്യേകിച്ച് ഈ ഒരു ഇത് മാത്രാണോ ആഘോഷിക്കുന്നത് തോന്നുന്നുണ്ടോ. ഏറ്റവും പ്രത്യേകത കൊടുക്കുന്നത്.
ക്ഷേ എല്ലാം എനിക്ക് തോന്നുന്നേ ഏഹ്. മെയിനായിട്ട് ഇപ്പം. ക്രിസ്ത്യൻസ് ഉപ യൂസ് ചെയി ങ്കില് ക്രിസ്മസ് ഓൾമോസ്റ്റ്. ഈ ക്രിസ്ത്യൻസ് മാത്രാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്.
ആഹ്. ആഹ്
നമ്മളെ ഇവടെ അങ്ങനെയാട്ടോ. ഞങ്ങള് പിന്നെ നക്ഷത്രം തൂക്കുന്നല്ലാതെ. വേറെ അങ്ങൻത്തെ പരിപാടിക ഉ പിന്നെ അതേപോലെ ഈ പെരുന്നാളാണെങ്കിലും മുസ്ലിംസ് അല്ലേ പെരുന്നാൾ മെയിന ആയിട്ട് ഉപയോ ചെയ്യാറ്. ആഘോഷിക്കാറ്. അത് ഹിന്ദു ച്ചെ ഓണവും വിഷു അങ്ങനെയല്ലല്ലോ. പടക്കം പൊട്ടിക്കുന്ന ഇപ്പൊക്കെ എല്ലാരും എല്ലാ വീടുകളിലും ഇപ്പൊ ഓ വിഷുന്ന് പറഞ്ഞാ പടക്കൊക്കെ ആണല്ലോ. ഓണം ഇന്ന് പറഞ്ഞാൽ പൂക്കളം.